ആണോ.
ആ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏ ഇത് ഏതാ യാത്ര ഏതെരുന്നു.
അത് ബാംഗ്ലൂര് യാത്ര തങ്ങെ ആയിരുന്നു
അതായിരുന്നു ആഹ്‌ എനിക്കും അതന്നെ ഇഷ്ടപ്പെട്ട കൂടുതലു
അത് ബാംഗ്ലൂര് യാ അത്ര നമ്മക്ക് കാഴ്ചകളന്ന് മാത്രല്ല നമ്മുടെ കൂടെ വര്ന്ന ആൾക്കാരും കൂടെ ഉള്ള ഒരു വൈബ് ഇണ്ടല്ലോ
ആഹ് ആഹ്
കാഴ്ചകൾ മാത്രല്ല എന്താ നമ്മള കൂടെ കൂടെ അത കൂടെ ഉള്ളോരെ ആഹ് വൈബും കൂടെയാണല്ലേ അമ്മ ക്ക് ഒരു ഇപ്പം ബസ്സിലാണെങ്കിൽ ഇപ്പം നമ്മൾ പോണ വാഹനത്തിന്റെ ആഹ് ഒരു വാഹനത്തിൽ ഉണ്ടാവുല്ലോ ഒരു ത്
ഒരു വൈബ് ആഹ്
വൈബ് അതാ അതാ അതാ
അതെന്താ സംഭവം എന്നറിയോ ഏ നമ്മളെ ട്രിപ്പ്ന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബസ്സ് ഉണ്ടായിരുന്നു അതിൽ നമ്മള് ബസ്ന്ന് അർങ്ങ്യപ്പോ മറ്റേ ബസിനെ കാട്ടും കൂടുതൽ എന്താ പറയാ എല്ല ഇഷ്ടപ്പെട്ടത് സാറമാരൊക്കെ പറ ത് നമ്മളുടെ കൂടെ വന്ന ആഹ് ഒരു ഇതാട്ടോ എന്ത നമ്മള്ന്ന് പറഞ്ഞ ഫുൾ ടൈം ഫുൾ ടൈം മട്ടിച്ച് പൊളിച്ച് സാർമാരൊപ്പം ആണെങ്കിലും ടീച്ചർമാരൊപ്പാെ ആണെല്ലും എല്ലാരും വിളിച്ച് കൂട്ടി ഒന്നിച്ചിരുന്ന് ഡാൻസും പാട്ടും
അത് അത് ആഹ് സമ ടൈമിൽ എന്ത സംഭവം എന്ന് പറയുവോ നമുക്ക് ഇത് നമ്മളെ പഠിപ്പി ടെ സാറാണ് നമ്മള അത്ര സ്ട്രിക്റ്റില് നിക്കണ ആഹ് ഒരു
ആഹ് ആഹ് ഒറ്റ ചിന്തയില്ല എല്ലാരും നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ നമ്മള് സാർമാർ പറയയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമ്മളെ കൂടെ സ ട്ടിക്കുന്ന ആളാണ് അതായത് നമ്മൾ എന്താ പറയാ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതേ രീതിയിൽ പഠിപ്പിക്കും ചെയ്യും പിന്നെ കളീന്റെ കാര്യത്തില് അതെ രീതിയിൽ കളിക്കുന്ന ആളാണ് നമ്മൾ സാർമാരും ടീച്ചർമാരൊക്കെ
അതെ അതെ അതെ
ഫുള്ള് വൈബ് ടീമാ
അയിന് ഇപ്പൊ പണ്ടത്തെ കാലത്തെ അദ്ധ്യാപകരമാരില്ലല്ലോ പണ്ടത്തത് ന്ന് പറഞ്ഞാൽ സാറമാരായി പോകുമ്പോ ഇപ്പറ്ത്ത് കൂടെ ഒളിച്ച് ഓടി പോണ മാറി നടക്കണ ടി എം സി സത്യോ ഇന്റെ കാലത്ത് ഞാൻ പഠി കാലത്തൊക്കെ അങ്ങനെയായിരുന്നു അപ്പറത്തെ സാറൊ കാണുമ്പോതിന് പോറ്ത്തു കൂടെ ഒഴിഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ടാവും ഇപ്പൊ ഇജ് ആരാ ഞാനട അതാ ബന്ധാണ്
അതന്നെ ആഹ് സത്യ നമ്മള് സ ഇങ്ങനെ സാറിന് ഇപ്പ സാറിനെ നമ്മള് ഇങ്ങനെ ഏയ് ജിനു നമ്മള് സാറിനെ ഇങ്ങനെ പേര് വിളിച്ചിട്ട് ഏയ് മച്ചു മച്ചുന്ന് വിളി സാറേ എന്നുളെളാരു പേര് നമ്മള് അവിടെ വിളിക്കൂല്ല
അതേപോലെ ഇപ്പൊ ഇപ്പോരു ബ ബ ആഹ് ഇപ്പ സ്കൂളിലൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടുന്നുണ്ടെ ടീച്ചർമാരാണ് ആദ്യം ഡാൻസ് ക്കാ വേണ്ടി
ആഹ് സത്യം അതുപോലെ തന്നെ നമു മുക്കും എങ്ങനെ പറയാ ഇരട്ട പേരുണ്ടാകും സാറമാര ആഹ് പേര വിളിക്കാ എന്റെ ഫ്രണ്ട് ഇണ്ട് ചുള്ളി ഓളെ ചുള്ളി ചുള്ളിന്ന് സാർമാരെ എല്ലാരും ഓളങ്ങനാ വിളിക്കാ ഓക്ക് അതൊരു പ്രശ്നം ഇല്ല ഓളത് തമാശ രീതിക്ക് എട്ക്കാ
കെൽറ്റാണാള്
ആഹ് മെല്ല്ഞ്ഞിറ്റാ
ആഹ് വെർതല്ല ഇന്നൊക്കെ മദർസെൽന്ന് ഇന്നൊക്കെ മദർസനെ ഞാനൊക്കെ ആഹ് ഞാൻ ഒരു അത് മന്നൊക്കെ കുറച്ചൊരു ഒരു ഉർണ്ട തടിയായിരുന്നു ഞാന് അധികം ഹൈറ്റ് തിരിയാതെ അപ്പൊ ഇന്നൊക്കെ എല്ലാരും എന്താണ് മത്തക്കുരു മത്തക്കുരുന്ന് വിളിച്ചിരു കാരണം വല് പ്പല്യ വലിപ്പല്യ മെയിനായിട്ട് പിന്നെ ആഹ് വലപ്പത്തിനനുസരിച്ച് ഒരു കുഞ്ഞൊരു തടിയും കൂടെ ആയപ്പോളേ മത്തകുരുന്നാ വിളിച്ചിരുന്നെ ഇന്നെയൊക്കെ
അതെ അതെ
പലോർക്കും പല, പക്ഷെ അന്നൊന്നും ഏ പേര് വിളിക്കുമ്പോ ഒരു പ്രശ്- നെണ്ടായിര്ന്നില്ല. ഇപ്പൊക്കെ ചെല മക്കക്ക് ഏ പേര് വിളിക്കുമ്പോക്കെ ഭയങ്കര ഡെയിം- ജറുൽ ആഹ് ആഹ്. എല്ലാം വെക്കലുണ്ട് അമ്മളെ കമ്പിനിയായിട്ട് അങ്ങനത്തത് വേറെണ്ട്. പക്കെ ചെലമക്കക്കൊന്നും ഈ ഇന്ന്ട്ട് പേര് വിളിക്കുമ്പോ ഭയങ്കര ഡേയ്ഞ്ചറാവും ചെല മക്കളൊക്കെ.
ആഹ് സെലകുട്ട്യാളങ്ങനാവും വസ്സേ ഇതൊന്നറിയാതെ എല്ലാരും ഒരേ വൈബ് ല്ള്ളോണ്ട് പിന്നെ ആർക്കും അങ്ങൻത്തൊര് ബുദ്ധിമുട്ട് വരത്തില്ല.
ആഹ് അതെ അതെ അതെ.
ഇമ് എ എന്താറിയ മ് എറ്റോം കൂടുതല് എനിക്ക്ഷ് - ച്ച്പ്പെട്ട്ന്നറയുമ്പോ നമ്മള് രാത്രി നൈറ്റ് ചെയ്ത അവടന്ന് നമ്മളിങ്ങനെ ഓരോ ഗെയിമൊക്കെ കളിച്ചാവൊരിതാ നമ്മള് നമ്മള് നാല് ഫ്രണ്ട്സ്,
ആഹ്.
നമ്മള് നാല് ഫ്രണ്ട്സാള് ഒരു റൂമില് എന്നിട്ട് നമ്മള് അവിടുന്ന് ഇങ്ങനെ എന്താ പറയാ ഓരോ ഗെയിമൊക്കെ കളിച്ച്, അങ്ങനെക്കെ അടിച്ച്പൊളി-
അഹ് ഞങ്ങക്ക്ഞ്ഞ് വയനാടൊര് ടുഡേ ട്രെ ഒരുടുഡേ പ്രോഗ്രാമ്ണ്ട് ഞങ്ങളെ ബിസിനസ് - പശെ ഇന്റൊരു ടുഡേട്രെയിനിങ്ണ്ട് വയനാട് വെച്ച്ട്ട്. അന്നൊക്കെ വേറെ വൈബാവും ഞ്ഞീ ഈ മാസം അടുത്ത ആ, ഇത്പ്പൊ ജൂലായി അല്ലെ? ഈ മാഷം ലാസ്റ്റ്ണ്ടാവും. വയനാട് ഏ എന്താണ് എന്താണ് ആ സലത്തിന്റെ പേര്! വയനാട് വൈത്തിരി വൈത്തിരി. വൈത്തിരീല് റെ ഏ റിസോർട്ടില്. അവടെ പിന്നെ എങ്ങാനോയ്ച്ചാല് രാ- എത്തറേയാലും ഇതേ പോലമ്മള് ഇതൊക്കെട്ടിട്ട് തീയൊക്കെ കത്തി- ച്ച്ട്ട് അയിന്റെ ചുറ്റുപാടും നിന്ന് - ത്ത് ചൂടൊക്കെ കൊണ്ട് ഡാൻസൊക്കെ കളിച്ചി അങ്ങനത്തെ ട്രെയിനിങ്ങാണ് സംഭവം. പക്ഷെ ട്രെയിനിങ്ങിന്റെ കൂടെ എൻജോയ്മെന്റും ഓലേ നല്ല രസാണ്.
നിങ്ങളെ ഡിസ്ട്രിക്റ്റ് എവടെയാ വരുന്നേ?
മലപ്പുറം.
ആഹ് ഞാന് എന്റെ ഡിസ്ട്രിക്ക് വയനാടായിട്ടാ വരുന്നെ.
അതലേ. ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ്
ആഹ് അപ്പൊ പപ്പൊ പിന്നെങ്ങക്ക് വയനാട് വല്ല്യോര് ഇത്ണ്ടാവൂല്ല്യ.
ഏഹ് എന്താ പറയാ ഇ ഇവിടെ കാണാനൊരു രുപാട് സ്ഥലങ്ങള്ണ്ട്. ഇന്റെ വീട്ന്റെ മുന്ന്ത്തെന്നെ റിസോട്ടാണ്. പിന്നെ ഒരുപാട് സ്ഥലങ്ങള്ണ്ട്. ഇപ്പൊ ഒരു കോമാച്ചി പാർക്ക് പറഞ്ഞൊരു പാർക്ക് ഇപ്പന്റെ വീടിന്റെട്ത്ത് തൊടങ്ങീട്ട്ണ്ട്. അടിപൊളി സ്- സ്ഥലാണ്. ഫോ വേൾഡ് ഫസ്റ്റ് ഫോട്ടോഗ്രാഫിക്സ് ക്ലാസിക് ഏ പാർക്കാണത്.
അയ് ശെരി ആഹ് ആഹ് ആഹ്.. ആ ഞങ്ങക്കൊക്കെ വയനാട്ന്ന് പറയു ബൊ ഭയങ്കര അത്ഭുതാണ് വയനാട്ന്നൊക്കെ പറയുംബളേ.
ആഹ് നമ്മക്ക് പിന്നെ അങ്ങനെന്നും ഇല്ല..
ആഹ് ഇങ്ങക്ക് പിന്നെ ഇങ്ങളവടത്തന്നെ ജെ ആഹ് ജനിച്ചു വളർന്ന കാരത്ത് ഞാനേ ചുര് ചൊര് ചൊരൊക്കെ കേറിപ്പൊയ്ട്ട്ണ്ട് വയനാട് പഷേ ഇതമ്മള് വണ്ടീല് പോവുമ്പോ, ഇത് എത്ര ചൊരം കേറി എന്നൊന്നും ഞമ്മക്കറീലല്ലോ. ഞങ്ങള് ബാ- ക്ക് പോവുമ്പോ വയനാട് ടച്ചെയ്ത്ട്ടാണല്ലോ പോവാ. ബാംഗ്ലൂർക്ക് പോവുമ്പോ, വയനാടപ്പൊ രാ- രൊക്കെ ഞങ്ങള് രാത്രാന്ന്‌ പറഞ്ഞത് രാത്ര തിരിക്ക ബാംഗ്ലൂർക്ക്. രാത്രി. രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വണ്ടിലണ്ട് പോമ്പോ ആ ചൊരൊക്കെങ്ങനെ കേറിപോവുമ്പോ തണ്ത്ത്ട്ട്ങ്ങനെങ്ങനെ ങ്ങനെ വണ്ടിന്റുള്ളിലിര്ന്ന്ട്ടെന്നെ തണ്ത്ത് വെറക്കും.
ആഹ് പക്ഷേ.. എന്താന്ന് പറയാ അവിട്ന്ന്‌ങ്ങനെ.. ചുരത്തിന്റെ ആ മറ്റേ അ മറ്റേ വളവ്ന്ന്ആ ചായൊക്കൊന്ന് പൊടിച്ചാല് അരു സുഖാണ്
ആഹ് അത്ശരിയാ അത് അത് അത് ഞങ്ങള് ചായൊക്കെ കുടിച്ചിട്ടാ പോവ്വാന്ന്ട്ടേ ഇപ്പത്തെ ചായക്കോണ്ട് ട്ട്കുടി കഴിഞ്ഞാല് നല്ലോരുസുഖാ പക്ഷേന്നാലും വണ്ടീകേറിയ പിന്നീം തണ് പ്പ് ഭയങ്കരാവോല്ലോ ഓന്റെ പൊന്നോ
ഇവിടെ ഇപ്പളും തണുപ്പാ.. കാലൊക്കെങ്ങനെ മരിവിച്ചിരിക്ക്യ
ആഹ് ഇവിടെപ്പൊ അവടെ മഴൊക്കെങ്ങനെ
ഒട്ക്കത്ത മഴയായി ഇപ്പന്ന് ചോർന്നിട്ടേയുള്ളു. എന്തോരു മഴയാണോ... പറയണ്ട
മഴന്നേണ് ങ്ങനെ മഴ മഴ മഴ കുറചൊന്നോ ർക്കും പിന്നേം മഴ പെയ്യ കൊറ ച്ചൊക്ക് പെയ്യും പിന്നെ മഴതന്നെ കഥ
ആഹ് ഇൻക്കാണെങ്കില് കോൾഡ് തട്ടീട്ട് മേലുംകയ്യൊ ക്കെഎ ഭയങ്കര വേദനയാ ഈ കോൾഡ് തട്ടുമ്പോ നമ്മള് ശരീരത്തി ഒരുപാടിങ്ങനെ.. ജ് പ്രശ്നങ്ങള് വരുല്ലോ അപ്പൊ മേലും കൈയൊക്കെ വേദനയാ
അഹ് ശെരി ഇയാളിപ്പൊന്താണ് എന്തേലും ചെയ്യണ്ണ്ണ്ടൊ വർക്കെന്തെങ്കിലും വേറെ
ഞാനിപ്പൊ പ്ലസ് ടു കഴുഞ്ഞു ഞാൻ ഒരു എക്സാം എഴുതിട്ടുണ്ട് ആർമീന്റെ അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്ക
അയ് ശരി.. ഓക്കെ അങ്ങനെയാണോ
അതെ അതെ
അഹ് ശരി ആ...
ഇപ്പൊഴ്ക്സാമെഴുതി
ആഹ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ
ഓ ഫുഡോക്കെ കഴിച്ച് ഇപ്പൊ കഴിഞ്ഞേ ഞാൻ നിങ്ങള്തിനകത്ത് ഞാൻ മെസ്സേജയക്കുന്നുന്ന
ഐശെരി ആഹ് പിന്നെ ഇഞ്ഞിപ്പോ അടുത്ത ടൂറിന് പ്ലാൻ ചെയ്യണ്ടേ ഇഞ്ഞി പ്ലസ് ടു കഴിഞ്ഞിട്ട്ഹ് മ്
പ്ലാനിങ്ന്ന് പറയാന് ഉം ഫ്രണ്ട് എല്ലാരും ഡിഗ്രിയെടുത്ത് പോയി കുറച്ചാൾക്കാര്
ഉം ഉം ഉം ഈ ഈ വർഷാണോ പ്ലസ് ടു കഴിഞ്ഞത് ഈ വർഷാണോ അതോരണ്ടായിരത്തി ഇരുപത്തി പത്താറിലാണോ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞെ അതോ രണ്ടരത്തിരു
അതെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടേയു ള്ളു
അയ് ശരിഅയ് രണ്ടായിരത്തിരുവ ത്താറില് ല്ലേ
അതെ അതെ ഹ് ഹ
തിലിന്റെ മോളിപ്രാവശ്യം പ്ലസ് ടു കഴിഞ്ഞതാ
ആഹ്.. ഇനി എന്താ ഓള് ഏമ് എനി എന്തെങ്കിലും എടുക്ക്ന്ന്ണ്ടൊ
അവള് ത് ബി എസ് സി മാത്സ്... ഇബടെ താണ് ഗുരുവായൂരപ്പ കോളേജില് അഡ്മിഷൻ കിട്ടിഇട്ത്തുവിടെ ആ അവിടെ അഡ്മിഷൻ ചേർത്തുവിടെ.
ആ ഇന്നെ ഒരുപാട് കോളേജിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ഒന്നിനും ന്നിന്നിട്ടില്ല ഇതിന്റെ റിസൾട്ട് അറിയാവേണ്ടി കാത്തിക്കായിരുന്നു
അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ?
കൊട് ത്തില്ല അതോ ഒരുപാട് കോളേജിന്ന് വിളിച്ചു പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഈ ഇതിന്റെ റിസൾട്ടറിഞ്ഞിട്ട് എനിക്ക് ക്കെന്തേങ്കിലു ഒന്നിന് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ
അ ആ ആഹ് ശരിയ ആഹ്
ണ്ടെങ്കില് എനിക്ക് പ്പൊ ഇതില് കിട്ടീട്ട് ണ്ടെങ്കില് എ അവിടെ പൈസൊടുത്തിട്ട് ചേർന്നത് വെറുതെയായിരിക്കും
ആഹാ ഇത് പിന്നെ ഗെവൺമെന്റാണല്ലോ ആഹ് ആ ഞമ്മള് പിന്നെ അലോട്ട്മെന്റ് കൊട്ത്ത്ട്ട് അങ്ങനെ ഇതിന് അപ്ലൈ ചെയ്തിട്ട് പിന്ന അലൗട്ട് അങ്ങനെ അപ്പൊ പിന്നെ ഉം അപ്പൊ പിന്നെ ഇൻ ഉം എന്താ അപ്പതങ്ങനെ പോവ്ണ്ട് അപ്പപിന്നെ അവിടെ നാട്ടിൽ തന്നെണോപ്പൊ ഇഞ്ഞ് കോഴ്സ്ട്ക്ണേ?
ഏഹ് ആർമിന്റെ കോഴ്സാണോ? അല്ലെങ്കി ഡിഗ്രി കോഴ്സാണോ?
ആർമീന്റെ കോഴ്സ്
ആഹ് അത് ഇവിടെ തന്നെ ഞാന് ഒരു അക്കാദമിയിൽ ചേർന്ന്ട്ട്ണ്ട് അവ്ട്ന്നാണ് ഉം ഇപ്പനാന് അങ്ങനെ ട്രെെ നീനൊക്കെ പോവുന്നത്
അത് ശെരി ആഹ് ആഹ് ആഹ്
ഉം ഉം
അശരി ആഹ്
ഇനിയിപം ഡിഗ്രി എടുക്കണോ പശേ ഡിഗ്രി എടുക്കുന്നങ്കി തന്നെ ഇവിടെ എടുക്കൽ എന്തായാലു അതവാ ആർമിൽ കി ട്ടില്ലെങ്കില് ഇവിടെന്താലും ഡിഗ്രി എടുത്തിട്ട് കാര്യല്ല
ആഹാ ആഹാ
ഉം പിന്നെ
പ്ലസ്റ്റുവിന്റെക്കെ എങ്ങനേര്ന്നു മാർക്ക് ഇണ്ടായിര്ന്നോ
ഓഹ് മാർക്ക്ണ്ട്
ഉം ഉം
ഉം
മാർക്കൊന്നുംല്ലാതെ നടക്കൂല ഇപ്പത്തെ കാലത്തെ
ആ അത് മാർക്ക്ണ്ട് മാർക്ക്ണ്ട് അതന്നെ ഏറ്റവും വല്യ സന്തോഷം മാർകൊക്കെണ്ട് പശേ എന്താലു ഞാൻ കൊടുത്തിട്ടില്ല
ആഹ് ആഹ് ആ അല്ല നമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു കോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സിന് നമുക്ക് ഒരു കോഴ്സിനോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്കത് കി കിട്ടണവരെ നമ്മളിങ്ങനെ ശ്രമിക്കു.
ശ്രമിച്ചോണ്ടിരിക്കു ഒരു സമാധാനം ഉണ്ടാവില്ല കിട്ടുക ഉറക്കം വരെ നഷ്ടപ്പെട്ടു പോവു.
സത്യാണ് എടക്ക് ചെല മക്കളൊക്കെ ഡിപ്രഷനിൽക്ക് വെരെ പോ വും കാരണവരാ വിചാരിച്ചത്ങ്ങട്ട് കിട്ടാതെ ആവുമ്പളെളാരു ടെൻഷന്ണ്ടാവൊല്ലോ അപ്പതിന് എക്സാം എഴുതിട്ടുണ്ടായിരുന്നോ?
ഞാന് ഫസ്റ്റ് ടൈം എക്സാം ഇപ്പളെഴുതിട്ടേള്ളൂ അയിന്റെ റിസൾട്ട്ന് വേണ്ടി കാത്തിരിക്കാ
അത് ശെരി അങ്ങനെയല്ലേ. ആ അപ്പ അത് എങ്ങനെയ എങ്ങനേരുന്നു അതിന്റെതൊക്കെ പ്ലസ്ടുന് പഠിച്ചും കൊണ്ടിരിക്കുമ്പോ തന്നെയായിരുന്നോ?
ഞാന് പ്ലസ് വണ്ണ്ന് പഠിക്കുമ്പം തന്നെ ഈ അക്കാദമിയുടെ റി ക്യൂർമെന്റ് വന്ന് അവിടെ പോയി ഓടി ചാടിട്ടൊക്കെ ഫിറ്റ്നസ് ഒക്കെ നോക്കിട്ട് ഞാൻ ജോയിൻ ചെയ്തു.
ആഹാ ആഹ്
ജോയിൻ ചെയ്ത്ട്ട് പിന്നെ പ്ലസ് ടൂല് എക്സാം എഴുതി കഴിഞ്ഞേന് ശേഷാണ് എനിക്ക് ഈ ആർമിടെ എക്സാം എഴുതാൻ പറ്റിയത് അതായത് പ്ലസ്ടു മെയിൻ എക്സാമിന് ശേഷാ ണ് ഈ എക്സാം എഴുതാൻ പറ്റിയത്
ആ അവരെ ടൈം ആയി ബാക്കി നമക്ക് പിന്നരു ദിവസം സംസാരിക്കാം വേറൊരു ദിവസം സംസാരിക്കാം ആ ഓക്കെ ഓക്കെ ശരി